ഹലോ ഹലോ
ഹലോ
കേക്കുന്നുണ്ടോ, കേക്കുന്നുണ്ടോ കേക്കുന്നുണ്ടോ ഹലോ കേക്കുന്നു ണ്ടോ
കേക്കുന്നുള്ളൂ
ആഹാ ഇപ്പ ഇപ്പ ആഹ എന്തൊണ്ട് ഇന്ന് സുഖായിട്ടിരിക്കുന്നു
സുഖായിട്ടിരിക്കുന്നു, ഇന്ന് യ്യ ഉ എനിക്ക് ഡയറ്റ് ആയതോണ്ട് അങ്ങനെ ഒന്നും വെച്ചില്ലടി മോളെ
ആഹഹ
യറ്റായതോണ്ടോ സ്പെഷ്യ ല്ല, രാവിലെ എന്ത് രാവിലെ ജിമ്മിന് പോയിട്ട് വന്നാ രണ്ട് എഗ് വൈറ്റ് കഴിക്കും.
ആഹ
പിന്നെ സൺഫ്ലവർ, സീഡും പംഗിൻ സീഡും കഴിക്കും
ആ ആ
ഉച്ചക്ക്യ മ്മളെ റോസരി ടെ,
ആഹ
അത് ഒരു ഒരു കൊച്ച കിണ്ണിയില അതും, പിന്നെ മുരിങ്ങല തോരനോ, വ ചീര തോരനോ അങ്ങനെ എന്തെങ്കിലും, പിന്നെ ക്യാരറ്റും തൈരും മീൻകറിയൊക്കെ വെച്ച് കയ്ക്കും.
കഴിക്കും. നീ ഫുൾ ബോഡി, ആ ഫുൾ ബോഡിയാണോ
ആഹ
ഫുൾ ബോഡി വെയിറ്റ് ലോസ് ആണോ, അതോ, ആ വയറ് അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടിന് വേണ്ടി മാത്രണോ, ഫുൾ ബോഡി. ആ ആഹ
പ്പൊ വെയിറ്റ് കുറഞ്ഞുനിക്ക്, ആറ് കിലോ കുറഞ്ഞു.
കുറഞ്ഞു ആ, ഞാനും ഡയറ്റ് എടുത്തതായിരുന്നു കേട്ടോ, പക്ഷെ അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. ആഹ എനിക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ല ബാക്ക് പെയിൻ ഉള്ളത് കൊണ്ടേ, ത്തികലത്തേക്ക് ഉള്ളത് കൊണ്ട് എക്സസൈസ് പറ്റുന്നില്ല ഉം ആ ഞാനങ്ങന പ്ര
നീ അല്ലാതെ ഡയറ്റ് എടുത്ത് നോക്ക അവർ ക്കോട്ടാണ്ട
എനിക്ക് എനിക്ക് എന്റെ വെറ്റ് കുറയ്ക്കുന്നതിനക്കെ എന്റെ വയറ് കുറക്കാൻ വേണ്ടിാണ് വെ്റ്റിന് വലിയ വെറ്റ് ആയിട്ട് പറയാനില്ല പക്ഷെ വയറ് കുറയ്ക്കാൻ വേണ്ടിട്ടാണ്
ഓ അങ്ങനെ അതിന് വെള്ളി ഫാറ്റ് എക്സർസൈസ് എന്തെങ്കിലുംൊക്കെ
ആ പക്ഷെ അങ്ങനെയുള്ളത ചെയ്യുമ്പോഴത്തേന് ക്കിന് പ്രശ്നം ഉള്ളത് കൊൊണ്ട് ഡറിസ്ക് പണിമടക്കുന്നു നടുവേദന കാരണം പിന്നെ അങ്ങോട്ട് ശരിയാവുന്നില്ല
ഓ തൈറോയിഡ് ആല്ലോ ഉണ്ടോ അതിനൊക്കെ
ഇല്ല വേറെ പറയത്തക്ക ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുംല്ല പിന്നെ ലോ ബിപ ആണ് ആ അങ്ങനെയുള്ള പ്രശ് ബി പി ലോ ബീപ പി
കൊള്ളാട്ട എനി ഹൈ ബി പി ആണ്
ആഹ പിന്നെ ഇന്ന ഇവിടെ സ്പെഷ്യല് നീ നേരത്തെ ചോദിക്കുന്നല്ലെ എന്താണ് സ്പെഷ്യൽന്ന് ന്ന് സ്പെഷ്യല ആായിട്ട് എന്താണ് ചോറുണ്ടായിരുന്നു മുരിങ്ങക്ക അവിയയിലുണ്ടായിരുന്നു പിന്നെ എന്തായിുന്ന പിന്നെ നമ്മള ചീനി ചീനി പുഴുങ്ങി എന്നിട്ട് എന്റെ അതായ ഒരു സ്പെഷ്യൽ രീതിയിൽ ഞാൻ ചാള മീന ഉണ്ടല്ലോ ചാള ട്ടള ല്ലടാ അത് നമ്മള് പണ്ട് നമ്മളിങ്ങനെ എന്താണ് അവിിച്ചു കഴിയത്തില്ലേ അതിന്റെ വേറൊരു വെർഷൻ പ അത് നല്ല ടേസ്റ്റ് ആണ് കേട്ടാ അത് മറ്റ സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി എല്ലാം കൂടെ ചെറുതായിട്ട് തെരഞ്ഞിട്ട് അത് ഇ് ആ തിതിനകതിട്ട് മൊളക് പൊടി ആ മറ്റേ കുരുമൊളക് പൊടിം മഞ്ഞപ്പൊടി എല്ലാം പുളീ എല്ലാം കുടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് പറ്റ്
പറ്റിച്ചെടുക്കും ആ എനിക്ക് അമ്മളും അങ്ങനെ
തന്നെ ചെയ്യുന്നല്ലേ ചെലര് ആ ചെലർക്ക് അത് ഇഷ്ട്വല്ല പിന്നെ അവസാനം മുകളിലൊത്തിരി കരിയപ്പിലയും ച്ചി വെളിച്ചെണ്ണയും കുടെ
ആ അങ്ങനെന്നെ നമ്മൾ ചെയ്ന്നെ ചെലവർക്ക് അതിന്റെ അതല്ല ചാളയാവുമ്പൊ അതിന്റെ മണം ഇഷ്ടപ്പെടു
പെടത്തില്ല ആ പക്ഷെ ഇത് ചീനി പുഴുങ്ങിത് ത്വായിട്ട് കഴിക്കാ സു സൂപ്പർ ടേസ്റ്റ് ആണ്
ഏ
ഉം അത അങ്ങനെ ചെയ്തെ പക്ഷേ എനി കല്യാണുണ്ടായിരുന്നു നമ്മളെ അ ആ കല്യാണത്തിന് പോയിരുന്നു ദാമോള്ടെ ടീ ചെർണ്ട ആ മോള്ടെ കല്യാണായിര്ന്നു
ഓ
ആ അടിപൊളി ഇല്ല ഞാനും മോളും മാത്രേ പോയള്ളൂ ഇവിടെ എല്ലാര് ദം ആ തെരക്കുള്ള ആളുകളല്ലേ അപ്പം തെരക്ക് ഇല്ലാ ദ് ഞങ്ങള് മാ
അഹഹ സദ്യായിര്ന്നോ
ആ അല്ല എല്ലാം ഉണ്ടായിര്ന്നടാ ആ മുസ്ലിംസിന്റായിര്ന്ന് എല്ലാം ഉണ്ടായിര്ന്ന് മന്തി ഉണ്ടായിര്ന്നു ആ മട്ടൻ ബിരിയാണി ഉണ്ടായിര്ന്ന് പിന്നെ സദ്യയും ഉണ്ടായിര്ന്ന് പിന്നെ സ്റ്റാർട്ടറായിട്ടൊക്കെ നല്ല ഏതാണ്ട് ഒരുപാട് ജ്യൂസ് ഐറ്റംസ് ഒക്കെ അല്ല അതെ
ബെടാ കല്യാണായിരുന്നോ
വിസ്മയേൽ വെച്ചാര്ന്ന്
ഓ
എളമ്പള്ളൂർ കുണ്ടറ ആ
അയ്ശരി
നല്ല സൂപ്പർ ആയിര്ന്ന് നല്ല രസായിര്ന്ന് എന്താണ് ഭയങ്കര ങ്ങ് ബഹളവും കാര്യവും ഒന്നും ഇല്ലാതെ നല്ല സ്റ്റാൻഡേർഡ് കല്യാണമായിരുന്നു ഒരുപാട് നാള് കൂടി ഒരു സ്റ്റാൻഡേർഡ് കല്യാണായിരുന്നു
ഹ ഹഹഹ
ഇത് നല്ലതായിരുന്നു നല്ല രസായിരുന്നു
ആഹ് ആഹ്
എന്ന രാത്രി രാത്രി നിനക്കെന്തോ ഫുഡ്
രാത്രി ഞാനിന്ന് മൂ മൂത്തുമാട് അങ്ങ് പോയാർന്ന് താ മുത്തുമാടങ്ങ് മു മൂത്തുമ്മാക്ക് കയ്യോണ്ട് വയ്യ അപ്പൊത്തിരി തൂത്ത് തൂത്ത് കൊടുക്കാൻ ഇത്തിരി അല്ലറ ചില്ലറ കാര്യത്തിനൊക്കെ ആയിട്ട് പോയി അങ്ങനെ തിരിച്ച് വന്നപ്പം ആ ഞങ്ങടെ സ്വന്തക്കാരെ ഒരു വീട്ടില് കേറിയായിരുന്നു
ആഹ്
അവിടുന്ന് ഞാൻ ഇതരാണ് പിന്നെ ചായയും റസ്കൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ആ അവിടുത്തെ മോളെ തന്നെ അവള് ട്രിവാൻഡ്രം പോയിരുന്നു അങ്ങനെ അവളെ വിളിക്കാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി അപ്പൊ തിരിച്ചതോ? സർബത്ത് റോ ചി ക്കൻ റോളും കഴി
കഴിച്ച ആഹ്
അത് കഴിച്ചു വയറ് നിറഞ്ഞ് അങ്ങനെ ഒക്കെ വന്ന്
ഉം ഈ സർബത്ത് നി വീ ഉണ്ടാക്കാറുണ്ടോ സർബത്ത്
വീട്ടിലും ഉണ്ടാക്കും
നീ എങ്ങനെ ഉണ്ടാക്കുന്നേ അത്?
നമ്മ നോമ്പ് ആവുമ്പോഴാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്നത് മറ്റേ പാലില്ലേ പാല് പാലിന്റെ അതും പഞ്ചസാര ഇട്ട് ഇത്തിരി പാൽപ്പൊടിമ് ഇട്ട് ഇതാക്കും തിളപ്പിക്കും പഞ്ചസാരയൊക്കെ ഇട്ട് അല്ല പഞ്ചസാര അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ആയിരിക്കും ഒഴിക്കുന്നത് എന്നിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ച് വെച്ചോന്ന് തണുപ്പിക്കും തണുപ്പിച്ചിട്ട് അയിന്റെ മറ്റേ കസ്കസ് നമ്മള് വെള്ളത് ത്തിൽ ഇട്ടിട്ട് അത് ഇതിന്റാത്ത് തോയിച്ച് മറ്റെ ഇതിന്റെ ഇതുണ്ടല്ലോ ലിക്വിഡ് മറ്റെ സിറപ്പ് ബദാമിന്റെ പിസ്ത ആ അതൊഴിച് മിക്സ് ആക്കി ചെലപ്പം തണ്ണിമത്തൻ അങ്ങനെയൊകെ അരിഞ്ഞിടും
അരിഞ്ഞിടും ആ ഞാൻ പിന്നെ ഇതിനകത്തന്ന് പറഞ്ഞാ മറ്റേ ഈ പാല് തിളപ്പിക്കുമ്പോഴത്തേന് അതിനകത്ത് കോൺഫ്ലാവോർ ശകലം ചേർത്ത് കൊടുകാം അല്ലെങ്കി മറ്റേ ഇത ഇതുണ്ടല്ലോ എന്ത്വ അയിന് പറയുന്ന പേര് കസ്റ്റാർഡ് പൗഡറ് അതൊന്ന് ചേർക്കും അപ്പൊ ഒരു ശകല ഒരു
ആഹ്‌ കുറക് വരോം ഞാൻ കറ്റാഡ് ഇല്ലാത്തോൊണ്ടാണ് മറ്റ
പാൽപ്പൊടി ചേർക്കേണ്ടത് ആ അപ്പൊ കസ്റ്റാട് ചേർത്തിട്ട് പിന്നെ അതിനാത്ത ആപ്പിൾ തണ്ണിമത്തൻ ആ അങ്ങനെ ഫ്രൂട്ട്സ് മാങ്കോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അരിഞ്ഞിട്ട് ഇച് അണ്ടി പെരിപ്പൊക്കെ ഒന്ന് പൊടിച്ചിട്ട് കൊടുത്ത്
ആഹ് എന്റെക്കാക്ക് ഇതൊന്നും മിക്സ് ആക്കി അതൊന്നും അതിന്റെത്തിടുന്നെ ഇഷ്ടമല്ല അത് ഏതൊക്കെ പറക്കും പാർ പ്രേത്യേകം വെയ്ക്കും
വക്കും എനിക്ക് ഇത്തിരി റിച്ച് ആയിട്ട് എന്നിട്ട് എന്തിനാണ് ലാസ്റ്റ് ഇത് ഇത് മേളിന്ന് ഇത് മാത്രം ഒഴിച്ചു കുടിചിട്ട് ലാസ്റ്റ് മറ്റെ കോരീത്തിനോ സ്പൂൺ വെച്ച് കോരീ തിന്നോ അതാണ് എപ്പോഴും ചെയ്യുന്നത് അങ്ങനാ നോമ്പാമ്പഴാണ് വെറൈറ്റി പാരിഷ് ഓരോന്നും പരീക്ഷിക്കുന്നത് വെള്ളത്തിന്റെ വെറൈറ്റീസ്. മൊത്തം നോൽക്കുന്നെ റമളാൻ
ആ ആ നോമ്പിനാണ് നോമ്പിനാണ് എല്ലാം അത് നോമ്പിലേ പരീക്ഷിക്കാൻ പറ്റത്തോുള്ളൂ
കാണിച്ചുക്കെ ഇഈ പ്രാവശ്യം എനിക്ക് ഈ പാല അങ്ങോട്ട് ചെല്ലുമ്പഴേതെക്കും ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി അങ്ങനെ നിർത്തിയിട്ട് പിന്നെ- സമ്പിയും എല്ലാത്തിന്റെകൂടെ നാരങ്ങ പിഴിഞ്ഞഴിഞാ - ആഹാ ജ്യൂസോ ഹ ഹാ മുസമ്പിയും നാരങ്ങയും ജ്യൂസ് അടിപൊളി ഇച്ചിരി ഉപ്പും ഇട്ട് ഇച്ചിരി ഇഞ്ചിയൊക്കെ ചേർത്ത് ഉം മുസമ്പി നമ്മള് കുരു കളഞ്ഞിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം അതിനകത്ത് അതിനകത്ത് ഇഞ്ചിയും ശകലം ഉപ്പും കൂടിയിട്ട് അടിച്ചെടുക്കാ
മറ്റേ ഓറഞ്ച് പോലെ കഴിക്കുവോ കുറച്ചനേരം ഇരിക്കുമ്പോ
കുരുവും ആ നാരു ഒക്കെ കാണഞ്ഞിട്ടാണ് ആ കളഞ്ഞിട്ടാണ് ഇട്ട് അടിക്കുന്നതങ്കില് കഴിക്കത്തില്ല അല്ലാതെ അടിക്കുമ്പം തൈ
കയ്പ്പ് വരുംല്ലേ
കുരു ഒരെണ്ണം പോലും കിടന്നാ കഴിക്കും
ആഹ
അപ്പം മാക്സിമം കുരു എല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഇച്ചിരി അടിച്ച് വെച്ചേത് ഇച്ചിരി ഉപ്പും-
ഞാൻ ഇവിടോ ഇക്കക്ക് ഓറഞ്ച് ജ്യൂസി ഷ്ടമല്ല ഞാൻ ഓറഞ്ച് ജ്യൂസ് അടിക്ക- അ പക്ഷെ ഓറഞ്ച് ജൂസ് അടിക്കുമ്പഴത്തേക്ക് കുറച്ച്ഴുമ്പോഴ-
കഴിക്കും ആ അത് ഈ ഇത് വരുന്നത് കൊണ്ടാണ് ഈ സീഡ് എവിടെയെങ്കിലും കിടക്കും നമ്മളത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് ഒരു സീഡ് കിടന്നാൽ മതി ഭയങ്കര കയ്പ്പായിയിരിക്കും. ഇരിക്കും തോറും കയിക്കും ഞാന് എങ്ങനാന്ന്റിയോ നമ്മള് ഏ നീളത്തി - എടുത്ത് വെച്ചിട്ട് ആ ഒരു പാർട്ടുണ്ടല്ലോ ഒരെണ്ണം എടുത്തിട്ട് നീളത്തിന് വെച്ചിട്ട ഇങ്ങനെ- നൈസ് ആയിട്ട് അരിഞ്ഞ് അരിഞ്ഞ് വരും അ ഇപ്പോഴത്തേനും നമ്മുക്ക് അറിയാൻ പറ്റും എവിടെ ഉണ്ടെങ്കിലും അറിയാൻ പറ്റും
ഓ അങ്ങനെ അടിക്കും
അങ്ങനെ ചെയ്യണം പിന്നെ മാതളം വെച്ചും അങ്ങനെ ജ്യൂസ്‌ അടിക്കുവാരുന്നു മുന്തിരി വെച്ചും ചെയ്യുവായിരുന്നു
ആഅ പിന്നെ ഈ എ എ എടക്ക് ആ എ ഈ നല്ലതാ വയറിൻ ഒ
നല്ലതാണ് ഗ്യാ എനിക്ക് ഈ ഗ്യാസ് ട്രബിളിന്റെ പ്രശ് നം ഒള്ളതുകൊണ്ട്- ഞാൻ എല്ലാത്തിലും ചേർക്കും മ്
എടക്കി വെച്ച് മറ്റേ മാങ്ങയും മാങ്ങ എല്ലയൊക്കെ എ ഷ്ട്ടആയിര്ന്നല്ലേ ജ്യൂസ്ടിക്ക പച്ച മാങ്ങ ഞങ്ങളും അത് ട്രൈ ചെയ്തായിരുന്നു നല്ലെയാര്ന്നു-
ആഹ നല്ല ടെസ്റ്റേ അത് ആദ്യം അ മൂന്നാല് ദിവസംഅങ്ങ് അതായിര്ന്ന്- പച്ച മാങ്ങ ജ്യൂസായിര്ന്ന്- പിന്നെ അ സ്ഥിരം കുടിച്ച് വന്നപ്പം അതിനൊരു ഇത് വന്ന് അപ്പൊ പിന്നെ കൊറെ ഓറഞ്ച് കെടന്നായിര്ന്നു ഓറഞ്ച് അങ്ങോട്ട് മുസമ്പി അങ്ങോട്ട് ചെലവാവത്തില്ലല്ലോ മുസമ്പി ഇവിടെ അരിഞ്ഞു വെക്ക്ന്നത്- ഒരു ദെവസം ആ പകുതി അരിഞ്ഞിട്ട് ആ ബാക്കി പകുതി പിറ്റേ ദെവസത്തേക്ക് അരിഞ്ഞ് വെക്കുന്നത്- അതുകൊണ്ട് മുസ സമ്പി ഞാനങ്ങ് ജ്യൂസ് ആക്കി പക്ഷെ അതും നല്ല ടേസ്റ്റ് ആയിര്ന്നു ക്ഷീണത്തിന് നല്ല ഇതായിര്ന്നു- അങ്ങനെ പരീക്ഷണങ്ങൾ ഇങ്ങനെ നട ത്തികൊണ്ടേ ഇരിക്കും ഓരോ റമദാനും ഓരോ പരീക്ഷണങ്ങൾ പുതിയ പുതിയ ഐറ്റംസ് നമ്മൾ
അതണ് അല്ല ഓരോ റമളാൻ ആകുമ്പോഴ്ത്തേക്കും ഓരോരോ ഡിഷള്
വന്ന് വന്നോണ്ടിരിക്കും ആ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് വന്നോണ്ടിരിക്കും.
ആ അതനുസ